സുഗാണാ
സുഗാണ്
ആ എന്താ പരിപാടി
ആ ഞാനിപ്പോ ഇവിടെങ്ങിനെ ഇരിക്കുന്നു ഞാൻ ഹോസ്പിറ്റിൽ ഇരിക്കുന്നു.
ആ
ആ അല്ല അമ്മയ്ക്കൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ടിരിക്കുന്നു.
ആ എന്തിന്റ്യാ
അത് യൂട്രസിന്റെ
ആ റിമൂവ് ആക്കിയതാണോ അതോ
സൈബ്രോയിഡിന്റെ പ്രശ്നായിരുന്നു
ഒ ഓ ഉം എല്ലാരും ആശു
ആ ഹ അതെ അതെ ഇവിടെ തന്നെ വന്നഴിഞ്ഞാ ത്തിരി പേരെ നമുക്ക് ഇങ്ങനെ കാണാം എന്റെ അടുത്തെന്നെ പ്പം ഒത്തിരി ഒത്തിരി ആൾക്കാര് രും ഒണ്ട്
ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ വാർഡിക്ക് മാറ്റിയോ അതോ ഐസിയിൽ തന്നെയാണോ ആ ഒറ്റക്കേ ഒള്ളോ
ആ ഒറ്റക്കള്ളൂ
ആ ഇവിടെ ഇപ്പ എന്റെ ചേച്ചിരി ഇന്നലെ ഹേ വേറൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരികായിരുന്നു പ്പം വീട് എത്തി ഇന്നലെ വൈകുന്നേരം
ആ എങ്ങനുണ്ട്
ഇപ്പൊ കൊഴപ്പൂല്ല്യ പുക്കിളിന്റെ അവിടെ യിരുന്നു അപ്പൊ ഭയ വേദന ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പ അത് ഏകദേശം പ്പൊ ഓപ്പറേഷൻ ചെയ്തു പ്പ അത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് പ്പ അതിന്റേതായിട്ടുള്ള വേദനയും വിഷമങ്ങളും ണ്ട്
ആ ഹ ആ ആ
അങ്ങനെ പോന്നു
ഉം അങ്ങനെ അവിടെ മഴയൊക്കെ ഉണ്ടോ
ദ മഴപ്പൊന്ന് ചാറി പോയി
ആ ഹ ഇവിടെ ഇല്ല ഇവിടെ ഇന്ന് ഇച്ചിരി തോന്നിക്ക നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രണ്ടൂന്ന് സായിട്ട് നല്ല വെയിലുണ്ട് ഉ
ഉം ഇവിടെ വെറുതെ മൂടിക്കെട്ടി ഇങ്ങനെ നിക്കനുണ്ട്
ആ ആ ഇവിടെ രണ്ടൂസായിട്ട് തോന്നി
ആ എ നിന്നോട് പറഞ്ഞോണ്ട തോന്നുന്നു ഇപ്പ വെയില് വന്നിരിക്ക്ണു- രാവിലെ മുതല് വെറും മതായിരുന്നു- മൂടിക്കെട്ടി ഇങ്ങനേനിന്ന്- പെയ്യു ഇല്ല നമ്മളെയൊട്ട് വേറെ ഒന്നും ചെയ്യ സമ്മയ് ക്കൂല പറഞ്ഞ പോലെ-
ന്ന് നല്ല മഴയായിരുന്നു. ഇപ്പൊ രണ്ടു ദെവസായിട്ട് ഇച്ചിരി നല്ല വെയിലുണ്ട് അപ്പൊ തുണിയൊക്കെ കഴുകി പറക്കാനാ ഓണക്കാനൊക്കെ എടുത്തി എഹ് അഹ്-
ആ ആ ഉം അപ്പൊ ആശുപത്രി രാവിലെ അപ്പം ആരുന്നിക്കും?
പ്പം ഞാൻ ഇപ്പം അച്ഛൻ ജോലിക്ക് ആയി കൊറ ട്ടാകുമ്പം അച്ഛൻ വരും ഞാനാ ഇപ്പ ഞാൻ നിക്കുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ചെല ഇന്നല്ല രണ്ട് മൂന്ന് ദിവ കഴിയുമ്പോഴത്തേക്ക് അവരെ ഡിസ് ചാർജ് ചെയ്യും-
ഉം എന്തായാലും ഒരു മൂന്നു ദിവസത്തേക്കും കിടത്തുമിവിടെ
ദ
ഉം അന്നിട്ട് തന്നെ ഉണ്ടാവുള്ളു ഓപ്പറേഷൻ കഴിച്ചി ക്ക് അഞ്ച് ദിവസ പറയ്യ
ആ
ഉം
ഇതവരൊന്നും പറഞ്ഞില്ല ഇതുവരെന്തായാലും ഇറക്കിയിട്ടില്ല
ആ ആ എന്തായും നോക്കിവെക്കാം
ആ അതെ
ഉം
ആ പിന്നെ എവിടെ സ്ഥലം എവിടാ
എന്റെ സ്ഥലം പാലക്കാട്
പാലക്കാട് എന്റെ കൊല്ലം.
കൊല്ലം അല്ലേ ആ ഏതാ ആശുപത്രി ഞാൻ തിരുവല്ലയിലാ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്റ്റോമെട്രിയുടെ കണ്ണിന്റെ കോഴ്സ്
ആ ആ ആ ഇവിടെ കൊട്ടിയത്ത് ഇവിടെ കൊല്ലത്ത് തന്നെ കൊട്ടിയൊന്ന് പറയുന്ന ഒരു സ്ഥലോണ്ട് ആ കൊട്ടിയോത്ത് ഒരു ഹോസ്പിറ്റലില്.
ആഹ് വീടെപ്പൊ കൊല്ലത്തെ അടുത്തന്നെയാന്നോ അതോ
ആഹ് അടുത്തന്നാണ്
ആഹ്
ഉം
കൊഴപ്പുല്ല പോയിവരാം ഹോസ്റ്റ്പിറ്റ ലി പോയി വരാം വല്ല്യബു
ആഹ് ഇല്ല ഇല്ല ഇല്ല പെട്ടെന്ന് പോ ബസ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രശ് നയില്ല ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉം
തിരുവല്ലേക്കറിയൊ ഞാൻ അടൂരൊക്കെ ഹോസ്പിറ്റ്ലൊക്കെ വന്നിട്ട്ണ്ട്
ആഹ് തിരുവല്ലേല് ഞാൻ വന്നിട്ടുണ്ട് എടക്ക് ഞാൻ ഒരു കോച്ചിങ്ങിന്റെ ആവശ്യ തിരുവല്ലേലൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു
ആഹ്
ആഹ്
എന്തിന്റെ കോച്ചിങ്ങാ
ആ നെറ്റിന്റെ കോച്ചിംഗായിര്ന്ന്
ഓവ് അപ്പൊ നെറ്റൊഴുത്ണ് ണ്ടോ
അങ്ങന അവടെ ഞാനൊരു വർഷം അവടെ ഉണ്ടായിര്ന്ന്
ആഹ് അ ബി എഡ് കഴിഞ്ഞാണോ അപ്പൊ
അല്ലല്ല ഞാൻ എം എസ്സി ഴിഞ്ഞതാ എം എസ്സി കഴിഞ്ഞ്ണ് ആ ഇല്ല നെറ്റ് മാ അത്രയേ നോക്ക്ന്നോള് അത് സെറ്റ് എഴുതാൻ ബീ എഡ് വേണോ അയിന് ഞാൻ ബീ എഡ് എടുത്ത്ട്ട്ല്ല
ഔ ഓ അപ്പൊ നെറ്റ് നോക്കീട്ട് ചെ ചിയണോ ഉം ഇപ്പ ല്ലാരും പീ ജി ഡിഗ്രി ബീ എഡ് ഒക്കെ ഇണ്ടെങ്കിലലെ ടീച്ച്റാകാൻ പറ്റൊള്ളൂ ഇപ്പത്തെ കാലത്ത് നേരത്തെ പറഞ്ഞ വെറും ട്ടീ ട്ടീസീ കൊണ്ട് കേറായിരുന്നു
കേറാര്ന്ന് ഇപ്പ അത് പറ്റത്തില്ല ഇപ്പം ഏഹ് എക്സാമെല്ലാം പാസ്സാവണം നമ്മള് സെ ത്തൊക്കെ വേണം നമ്മക്ക് ഹ് ഹ് എന്നിട്ട് അതും അത് നമ്മക്ക് ഈ സീ, ബീ എസ് ഇ സ്കൂളിലൊക്കെ ആഹ് അതെ പീ എസ്സി എഴുതി കിടിക്കണം എന്നാ മാത്രേ നമ് കിട്ടത്തൊള്ളൂ ആഹ് ഹ് അതെ അതെ ആഹ്
മിണ്ടാണ്ട് ഇതേപോലെ വല്ല ഒപ്റ്റോമെട്രീ പഠിച്ചാ മതി. ഇന്നാ ആരേ ഒരു കല്ല് കയ്യും കാലും പിടിക്കണ്ട മിണ്ടാണ്ടിര്ന്ന് എവിടെയും ഒപ്റ്റിക്കൽ ഷോപ്പിലും കേറി മിണ്ടാണ്ടിരിക്ക ഹ് ഹ് ഹ്
ഹ് ഹ് ഹ് ഒപ്റ്റോമെട്രി ആണല്ലേ പഠിച്ചേ
ഞാൻ ഓപറ്റോമെട്രിയാ പഠിച്ചത്
ആ ആ അത് മതിയാരുന്നു ഞാനും ഇ ഇപ്പൊ ആലോചിക്കാറുണ്ട് നല്ല പ്രൊഫഷണൽ കോഴ്സ് വല്ലോ എടുത്ത് പഠി
പക്ഷെ ഇല്ലേ പ്രൊഫഷണൽ എടുക്കുമ്പോഴ അയിന്റെ വിഷമ... അപ്പൊ നമ്മള അറിയുള്ളൂ. നിങ്ങളൊക്കെ പറഞ്ഞ ഡിഗ്രി പി ജി ഒക്കെയുണ്ടല്ലോ ഭയങ്കര ആഘോഷ അർമാദായിട്ട് നിങ്ങളീ ആറ് കൊല്ലം കഴിഞ്ഞു പോയില്ലേ മൂന്ന് കൊല്ലം അതും പി ജി എഴുതുമ്പോ ര... ടോട്ടൽ അഞ്ച്കൊല്ലം വരും ഉം സുഖം ആയിട്ട് കഴി ഇപ്പൊ ഞങ്ങള് പറഞ്ഞ് കഴിഞ്ഞ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കേറുമ്പോഴേക്കും പ്ലസ് വണ് കേറുമ്പോ തന്നെ നമ്മള് സയൻസ് എടുക്കും സയൻസ് എടുക്കുമ്പോഴേ ഇവര് പറയും നിങ്ങൾ ഇനി പ്രൊഫഷണലാകാനുള്ളവരാണ് നിങ്ങ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ കളി പാടില്ല അങ്ങനെ ഇങ്ങനെയെ പറയും അപ്പൊ തന്നെ നമ്മുടെ കുട്ടിക്കളി വിട്ട് നമ്മളൊരു ലെവല് എത്തിണ്ടാവും അത് കഴിഞ്ഞിട്ട് അ ആ എന്നാ ഒരുപാട് മെച്ചയൂറിറ്റി ഇല്ല എന്താന്നുള്ള ബോധം ഇല്ലാത്തൊരു ലെവലായിരിക്കും കളിയും ചിരി ഒന്നും ഇല്ലാത്തൊരു കൊല്ലം ആ രണ്ടുകൊല്ലം കഴിഞ്ഞ അങ്ങട് തിരിയുമ്പോഴേക്കും നോക്കുമ്പോ പ്രൊഫഷൻ എടുത്തില്ലേ എടുത്ത കഴിഞ്ഞാ പറയും നിങ്ങൾ നാ ഒരു പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങെളെന്തിന് കളിക്കാനുള്ള സമയമില്ല നിങ്ങക്ക് ഇനി പഠിക്കുക വേണ്ടത് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചെടുത്തു
ആ അത
കളിയോ ക്യാമ്പസ് ജീവിതോ ഒന്നും ഇല്ലാതെ പോയി
പ്രശ്നഒന്നും ഇല്ല. ഞങ്ങള് അത്യാവിശം ഒക്കെ എൻജോയ് ചെയ്തിട്ടാണ് വന്നത് ഞങ്ങളും ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയി അതൊണ്ട് ഞങ്ങൾക്കും കുറച്ച് റെസ്റ്റൊ ക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ പ്രശ്നം ഇല്ലായിരുന്നു. അത്യാവശ്യമൊക്കെ എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു
ആ അതാ പറഞ്ഞതേ ഞൾ പറയണെ സങ്കടം വരും ആ സമയത്ത് പറഞ്ഞ പ്ലസ് വൺ പിന്നെയും പ്ലസ് വണിൽ പറയും പ്ലസ് ടുവിൽ മാർക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ട് പ്ലസ് വണ്ണില് രണ്ടിനേ കൂടി സ്കോർ ചെയ്യണം ആനയാണ് ചക്കയാണ് ചേനയാണ് പറയും അത് കഴിഞ് പ്ലസ് ടു എത്തുമ്പോഴേ കോട് വാക്ക് ലാബ് എന്നൊക്കെ പറഞ്ഞണ്ട് കേറിക്കഴിഞ്ഞാ പിന്നെ ഒരു ഐഡിയ ഇല്ല എന്തിലിക്കാ എന്നുള്ളരു ഒരു ഐഡിയില്ലെ ടെ അങ്ങനെ അത് അങ്ങനെയും പോയിര് ഉം ട്രാജൽ ആയിരുന്നു നോട്ടത്തില് ഇപ്പൊ ഇങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ ഡിഗ്രിയ ഒക്കെ കഴിഞ് അവര് ടൂറും ഇതൊക്കെ പോവ്ണണ് മ്പോൾഭയങ്കര സങ്കടം തോന്നും
ആഹ നിങ്ങക്ക് ടൂറൊന്നും ഇല്ലായിരുന്നല്ലേ ഓ ഞങ്ങക്ക് പിന്നെ ടൂറൊക്കെ ഉണ്ടായിന്നില്ല ഹലോ കേക്കാമോ ആ ഞക്ക് പിന്നെ ലാസ്റ്റ് ഇയർ ഒക് ക്കെ ടൂറും കാര്യങ്ങളൊക്കെ ഒണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതൊക്കെരു
ആ ആ അതാ പറഞ്ഞതെ ആ മെമ്മറിസ് നമ്മക്ക് കിട്ടിട്ടില്ല ഏഹ് ഞങ്ങക്കന്നാ അവര് പറയാണെയില് ടൂറോ ഒന്നുവില്ല ഞങ്ങക്ക് ഹോസ്പിറ്റലാരുന്നു ഞങ്ങടെ ജീവിതം ഫസ്റ്റ് ഇയർല് ഒരു റൂമ് തന്നെ തന്നിരിക്കയാണ് അവര് പഠിക്കാനായിട്ട് സ്കൂളിൽ കോളേജായി വിട്ടൊന്നുവില്യ നമ്മടെ ഹോസ്പിറ്റലി തന്നെ ഒരു റുമ് കൊടുത്തിരിക്ക റൂമില് വന്നാ നമ്മളിരിക്കും നമ്മളെ ഫാസ്റ്റൊരു വൺ വീക്കോളം നമ്മളാ റൂമി തന്നെ ഇര്ന്നുണ്ടാവും അത് കഴിഞ്ഞ ശേഷം പിന്നെ അവ രാ റൂമിലിരിത്തില്ല അവരിങ്ങനെ നടത്തിക്കും അത് ഇത് പറഞ്ഞ്ങ്ങനെ നടത്തും ഡോ ക് ട്ടേഴ്സിനെ വിളിച്ചു കൊടുക്കാൻ ആളെ നിർത്താ നട്ട് അങ്ങനക്കെ നമ്മക്ക് ഒരേ പണി തന്നോണ്ടിരിക്കും അതിനുള്ളികൂടെ ശെരിക്കും നമ്മള് പഠിക്കണ് ട്ടാ അപ്പ നമ്മക്ക് ഒരു വെർ പ്പാന്ന് തോന്നും ക്ലാസ് പോയി ഇരിക്കാൻ സ്വരം തരാണ്ട് പഠിക്കുന്ന കുട്ടികളെ കുറിച്ചതാക്കുമ്പോ എന്തൊരു വെറുപ്പരന്ന് അറിയൊ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അതെ ശരിക്കും ഒരു ലെവൽട്ടോ ഇപ്പൊ നമ്മള് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കില്ലേ കോളേജ് കഴിഞ്ഞപ്പോ ഓക്റ്റോമെട്രിയ ഒക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ലെവലും അറിയില്ല ഒന്നും അറിയില്ല ഉ പക്ഷേ ഇത് ന്റെ ഫസ്റ്റ് ഇയ്യാർ മുതലേ ഇപ്പം ഫാർമസി കുറച്ച് ദിവസം കൊണ്ട് നിർത്തി കുറച്ച് ദിവസം ആ ഡോക്ടേഴ്സിന്റെ കൂടെ വിളിച്ചുടുക്കാന്ന് കരുതി അങ്ങനെ ഒക്കെ ചെയ്യുമ്പില്ലേ ആ ഇതാണ് ഇതാണെന്നുള്ള ഒരു ഐഡിയിണ്ട് നമുക്ക ഒരു ഒരാളുടെ കണ്ണ് കണ്ട കഴിഞ്ഞാൽ ഇന്നതാണ് അവരുടെ വേ സുഖപ്പ് കണ്ണിലെ കാണ് കുരു വാണ് അല്ലെ കണ്ണിൽ സൂക്കേട് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ശരിക്കുംപറ അതൊരു ഒരുപാട് ഇമ്പ്രൂവാക്കിയിട്ടുണ്ട്
ആഹ് ഇപ്പോഴത്തെ ആ പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെ അല്ലല്ലോ അ ആ
കോളേജ് കഴിഞ്ഞ് ഇറങ്ങ്ണ പിള്ളേർ അങ്ങനെ അറിയില്ല കാരണം അവർക്ക് പ്രാക് പ്രാക്ടിക്കല് കുറച്ച് നേരേണ്ടാവുള്ള സെൻഡ ഇയർ കഴിയ്പോ അവർക്ക് പ്രാക്ടിക്കൽ കൊടുക്കുള്ളൂ ആ പ്രാക്ടിക്കലി കൊറച്ച് നേരം നിക്കുന്നു അത് കഴിഞ്ഞഞ് കഴിഞ്ഞൽ അവര് നേരെ ഇപ്പോ രാവിലെത്തെ തുടിച്ച വരെ നിർത്തും അത് കഴിഞ്ഞാൽ വീണ്ടും കോളേജ് കൊണ്ടയിരിക്കും അപ്പൊ അങ്ങനെ ആുമ്പോ അവക്ക് എന്താന്നൊരു നമ്മൾ പഠിക്കുന്നതും പ്രാക്ടിക്കലും തമ്മില് വ്യത്യാസമുണ്ട് ഇപ്പൊ തിയറിയും പ്രാക്ടിക്കലും തമ്മ നല്ല ഡിഫറൻസ് ആണ് തീയറി എഴുതിയിരുത്താൽ മതി പക്ഷെ പ്രാക് വ നമ്മള് കണ്ട തന്നെ പഠിക്കണം അല്ലെ ചെയ്ത് തന്നെ പഠിക്കണം അതിൽ ആ അതില്ലാതിരുന്നാ ഭയങ്കര പാടാ ഉം
ഞങ്ങക്കും തിയറി പ്രാക്ടിക്കല ഒക്കെ ആയിരുന്നു പ്രാക്ടിക്കല ഒക്കെ അത്യാവശ്യം നല്ല പാടുമായിരുന്നു
ഉം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എം സ ആ എം എസ് സ എം സ എന്താ കഴിഞ്ഞല്ലേ ആ എം എസ് സ അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോ ഇപ്പൊ നോക്കിോക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞണം നിങ്ങക്ക് പ്രാക്ടിക്കൽ വൈസ് ഒന്നുംയിട്ടില്ലല്ലോ കോളേജ് ഡിഗ്രി എന്നുള്ളല്ല കുട്ടളെ പഠിപ്പിക്കാൻ ഇന്ന് പറം
ആ തന്നെ അത് ശരിയാണ് കാരണം ആ ഒരു ഒരു എക്സ്പോഷർ കിട്ടി ട്ടില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഇതാന്ന് പറഞ്ഞ സ്കൂൾ ഫീഡിങ്ങും അല്ലെങ്കിൽ പിന്നെ കുറെേ പ്രാക്ടിക്കലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളെറങ്ങ്മ്പം നമ്മക്കരു റിയാൽറ്റി എക്സ്പോഷ ട്ടാൻ കിട് കിട്
കൊർച്ചു പാടാ അയിച്ച് ന്നാ കിട്ടിക്കഴിഞ്ഞാ ലെവലാകും നമുക്കിപ്പം നമ്മൾ ക്ലാസ്ത്തെ കുട്ടികളെ പഠിപ്പിക്കും പ്ണങ്കി കാരണം അവർക്ക് ന്നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊരുത്ണ്ടാവും പക്ഷെന്നാ മറ്റുള്ളവരെ പോലെ വെറെ കുട്ട്യാളെ പറപ്പിക്കുമ്പോയേ വെറയ്ക്കുംന്നിട്ട് നിന്റെന്നെല്ല എല്ലാരുടെയും അങ്ങതന്നെവസ്ഥ
ആ
ഞ പറഞ്ഞേ ആ ഇടക്ക് കോള് വരുന്നുണ്ട് ഞാ ഇപ്പോ വിളിക്കാം
ഓ ശരി ശരി